ഹം ഹലോ
ഹലോ
കേക്കത്തില്ലേ
കേൾക്കുന്നുണ്ടോ.. ഹലോ..
ഹലോ കേക്കാമേലേ.. ഹലോ...
ഹലോ ആഹ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ..
ആഹ് കേൾക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ഉ -സുഖായിട്ട്ി ഇരിക്കുന്നാ?
ആ അ സുഖം തന്നെ ഇവിടെ നല്ല മഴയല്ലേ. അവിടെ എങ്ങനട്ട് മഴയാണോ?
നമുക്ക് ഇന്നും മഴയില്ല ഇന്നലെ വരെയും ഭയങ്കര മഴയായിരുന്നു ഇന്ന് നല്ല വെയില്
ആഹ് ഇന്ന് രാവിലെ ഞങ്ങക്ക് ഇവിടെ നല്ല മഴ തുണി ഉറങ്ങാനായിട്ട് ഇവിടെയ എല്ലാം മൊത്തം നാലഞ്ച് നാശകോലമായി രാവിലെ വലിയ കാറ്റും മഴയായിട്ടിും പോന്നുന്നു
നിങ്ങക്ക് മഴയത്ത് വെള്ളം കയറുന്ന ബുദ്ധിമുട്ടുവല്ലോ അങ്ങനെ ഉണ്ടോ?
ആഹ അങ്ങനെ ഉള്ളതാണ് ഇവിടെ ഇവിടെ ഈ നമ്മുടെ ആറിൽ നിന്നും വെള്ളം കേറി ഇങ്ങനെ വരും അത് ഈ വല്യയ മഴ അടുപ്പിച്ച് പെയ്താലേ ഉള്ളൂട്ടോ
ആഹ ഹഹ ഹാ
വീട്ടിലൊക്കെ വെള്ളം കേറുവോ ഏ വീട്ടിലൊക്കെ വെള്ളം കേറുവോ
ആ വീടിന്റെ അടുത്ത് വരെവരും.
ആഹ ഹഹ
മുറ്റത്തേക്ക് കേറി വരും പെരക്കാത്ത് കയറത്തില്ല ആ ആ
നമ്മക്ക് പിന്നെ മഴയാന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല വെള്ളം കേറുന്ന ഏരിയൊന്നുമല്ല
അല്ല അല്ലേ ഓ അയ്ശരി ആ ആഹ ആ ഇന്ന് പിന്ന സ്കൂളവധിയൊക്കെ ഉണ്ടല്ലോ പിള്ളേർക്ക് ഏതാണ്ട് മൂന്ന് ജില്ലകൾ
ആഹ ഇന്ന് ചെല ജില്ലെലൊക്കെ സ്കൂളവധിയാണ്
ആഹ ഹാ ഹാ ഹ.
മഴയാർന്നു നമ്മക്ക് രണ്ടൂസം വരെ ഭയങ്കര മഴയായിരന്നു. ഇന്ന ഇന്നൊരു നല്ല വെയില് ഇനി കുറച്ച് കഴിയുമ്പോൾ മഴ തുടങ്ങുന്നന്ന് അറിയത്തില്ല
ആഹ ആ ആഹ് ആ ഇവിടെ രാവിലെ ഒരു വെയില് തെളിഞ്ഞു വന്നാർന്നട്ടോ അത് കഴിഞ്ഞിട്ടാണ് ദേ ഇപ്പൊരു മഴ പെയ്തോണ്ടിരിക്ക
പിന്നെ വേറെന്തൊക്കുണ്ട് വിശേഷങ്ങള്?
എന്താ വിശേഷം സുഖ അങ്ങനെ പോകുന്നു. എന്താ ബിസിനസ്സ് എന്ത? കേക്കുന്നുണ്ട് കൊഴപ്പില്ല നല്ല ക്ലിയറാണല്ലോ
ആണോ പക്ഷെ എനിക്ക് നിങ്ങള് പറയുന്ന സൗണ്ട് കുറവായിട്ടാ കേക്കുന്നത്
അതല്ലേ ആ ശരിക്കു അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല അല്ലെ.
ആഹ് ഇപ്പൊ ഓക്കെയായി ഇപ്പൊ ഓക്കെയായി വരുന്നു ഓക്കെ.
അയ്ശെരി ആഹ് എന്നാ പോലും.
ഉം പിന്നെ
ആ ട്രിപ്പൊക്കെ പോവാറുണ്ട് ഈയിടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ മഴ കാരണം അങ്ങനെ പോവാതെരിക്കുവാ
ആണല്ലേ ഫാമിലിയായിട്ട് പോവോ അതോ ഫ്രണ്ട്സായിട്ട് പോവോ
ഫാമിലിയാട്ട്. പോവും ഫ്രണ്ട്സായിട്ടും പോവും കൂടുതലും ഫാമിലിയായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ആ ഹാ
ഈ അടുത്ത് പോയ ട്രിപ്പ് ഏ സ്ഥലന്ന് പറയാമോ ആ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ
അടുത്ത പോയത് ഞാന് താജ്മഹലിലേക്കാണ് ഈടെ അടു ആയിട്ട് പോയത് ആ അത് ട്രെയിനിൽ ഇപ്പ നമ്മക്ക് പെ ടിക്കറ്റ് പൈസ കുറവുണ്ടല്ലോ എ സി ക്ലാസ് എടുക്കുവാണെങ്കില് നമുക്കൊരു ഫാമിലിയായിട്ട് പോയാതന്നെ രണ്ട് മൂന്നു പേരൊക്കെ ഉള്ളെങ്കിൽ പതിനായിര രൂപ താഴെ മുടുക്കുവരുള്ളൂ
ഓ
അപ്പോ അടിപൊളിയായിട്ട് പോയി കണ്ടിട്ട് വരാം
ആഹാ താജ്മഹല് നമുക്ക് കാണണോന്ന് വല്യയ ആഗ്രഹള്ള ന്റെ ലിസ്റ്റിലള്ളതാണ്
അതെല്ലേ ആഹാ ഹാ ഹ എല്ലാവർക്കും കാണുന്നൊരു ആഗ്രഹല്ലേ
ആഗ്രഹുണ്ട് പക്ഷെ എല്ലാർക്കും ആ എല്ലാരുടെയും സൗകര്യം ഒത്തു വരത്തില്ല മക്കക്കൊന്നു അപ്പോഴ ലീവ് കാണത്തില്ല അങ്ങനെ ഓരോരോ ഹസ്ബൻ്റ് എപ്പോഴും പറയും നിങ്ങളുടെ സമയ ഒക്കെയാണേൽ പോയിട്ട് വരാമന്ന് പറയും
അതെല്ലേ ഓ ശരി ആ ആ ആ നമുക്ക് സമയം ഇല്ലാത്ത
പി ആ അപ്പോഴും എന്തെങ്കിലുക്കെ ഓരോ കാര്യം വരും അങ്ങനെ അങ്ങനെ മാറ്റിവെച്ചേക്കുന്നതാ ആ പഠിക്കുന്നവരാണ് അപ്പോഴും താജ്മഹൽ ഇങ്ങനെ ലിസ്റ്റിലള്ളതാണ് പോണം പോണന്ന് ചെ അത് ആ ക്ലൈമറ്റ് നോക്കണ്ടേ ചൂടായ ഭയങ്കര ചൂടത്
ആ അത അതെ ചൂടും മഴയാണെങ്കിലും വലിയ സുഖമില്ലന്നീ പോവാൻ
ഏ
എങ്ങനെ
തണുപ്പ് സമയ ആയാ ഭയങ്കര തണുപ്പല്ലേ പിന്നെ ആ ഡ്രസ്സും എല്ലാം കൊണ്ടു പോണ്ടേ
ആ അത് വേണം കമ്പിളി പോലെയുള്ള ഡ്രസ്സ ഒക്കെ ഇട്ട് നമുക്ക് പോകാൻ പറ്റുള്ളു
അപ്പം ഹസ്ബൻഡ് ഒക്കെ പറയും സെപ്റ്റംബർ ഒക്കെ കഴിഞ്ഞാൽ നിൽുന്ന സയത്താണ് ഏറ്റവും നല്ലതെന്ന് പറുന്നത്
ആ ആ ഇനിയിപ്പ ഈ കാലാവസ്ഥൽ നമുക്ക് ടൂർ ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റൂലാന്ന് പറ്റല പറ്റില്ല ഇനിയിപ്പം അവധി പോലെ വരനം അവധി പോലെ ഒക്കെ വന്നാല് വേനലവധതിക്ക്ണ് ഏറ്റവും സുഖം പോക്ക്
ആ വേനാലവധി ഈ വർഷം ഭയങ്കര ചൂടല്ലായിരുന്ന
ആ ഓ ചൂട് ഓ രക്ഷല്ലായിരുന്നല്ലോ
ചൂട് ആയിരുന്നു വെളിയിലോട്ട് ഇറങ്ങൻ പറ്റതില്ല
ആ ആ മാതിരി ചൂടന്നാ എല്ലാവരും മൊത്തത്തി അത കേട്ടോ കാലാവസ്ഥയൊക്കെ മൊത്തം വ്യത്യാസം അല്ലേ
ഉം നിങ്ങൾ അന്നെ താജ് മഹല് പോയിട്ട് രണ്ടു ദിവസം അവിടെ സ്റ്റേ ചെയ്തോ
അവിടെ ഒരു ദിവസം തങ്ങി
ആ
ആ അവിടെ ഹോട്ടലില് നമ്മൾ റൂം എടുത്ത് ഒരു ദിവസം ത ങ്ങിയിട്ട് നമ്മള ഇവിടെ ഇന്ന് എന്ന കേരള എക്സ്പ്രസ്സ് വണ്ടിക്കാണ് കയറി പോകുന്നത്
ആ ഹ ഹ
ആ അതാകുമ്പോം
രാജധാനിലും പോകലെ
ആ രാജധാനി പോവാം പിന്നെ വേറെ ഏതോ ഒന്ന് രണ്ട് ട്രെയിനും കൂടെ ഉണ്ട് ട്രയിലും കൂടി ഉണ്ടാവങ്ങോട്ടെ
പിന്നെ അവിടന്ന് പിന്നെ ഡൽഹിയിലോട്ടൊന്നും പോയില്ലേ താജ്മഹൽ വരെ പോയിട്ട്
പിന്നെ അവിടെ താജ്മഹലും അതിന്റെ അനുബന്ധമായ സ്ഥലങ്ങളെ കണ്ടുള്ളു പിന്നെ പോയില്ല ഇനി പ അത്രട്രിപ്പായിട്ട് പോണം ഇത് നമ്മൾ തന്നെ പോയിട്ട് വരുമ്പോന്ന ഒരാഴ്ച സമയ എടുക്കുന്നേ
ആ ഹ ഹ ഹ ഹ
അപ്പൊ അങ്ങനെ നമുക്ക് സമയം കളയാനായിട്ട്ല്ലല്ലോ അതും കൂടെ നോക്കണം
ഓ
ഉം അല്ല അങ്ങനെ സമയം കളയാനായിട്ടില്ലല്ലോ.
ആ സത്യാണ്. കറക്റ്റണ് നമ്മള് പിന്നെ ഈ വെക്കേഷന് കൊടൈക്കനാല് പോയായിരുന്നു
ശരി ആ
ഉം
കൊടക്കനാല് അടിപൊളിഅല്ലെ
അ അടിപൊളിയ കൊടക്കനാല ആ തടാകത്തിനു ചുറ്റും ഇങ്ങനെ സൈക്കിളൊക്കെ എല്ലാരും സൈക്കിളൊക്കെ ചവിട്ടി ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആര്ന്നു.
അ ഹ ഹാ അഹ് ശരി ആ അവ്ടെ മാത്രപോയൊള്ളു
മധുര കൊടൈക്കനാല്
ആ അങ്ങനെ പോയില്ലെ ആ ഹ ഹ ഞങ്ങളിവിടെ ഇടയ്ക്ക് മൂന്നാറൊക്കെ പോവാറ്ണ്ട് ട്രിപ്പ്
എവിടെണ്
മൂന്ന്
ആ മൂന്നാറ് മൂന്നാറ് ഞാൻ പോയിട്ടില്ല മൂന്നാറ് ആ
അടിപൊളി സെറ്റപ്പാ ഈ മഴയത്ത് പോയി ഈ മഞ്ഞിന്റെ ഒരു കാലാവസ്ഥൊക്കെണ്ടല്ലോ അഅക്കെ ആ അതെ അതെ അതെ കാണാനായിട്ട് അടിപൊളിയാണ്.
കാണാനും അവ്ട്ത്തെ ക്ലൈമറ്റ്
ആ അതെ കാലാവസ്ഥയൊക്കെ ഇപ്പ മഞ്ഞ ആസ്വദിക്കാനാണല്ലോ നമ്മള് പോകുന്നേ
പോകുന്നത് ആ പിന്നെ വേറെന്തോണ്ട് വിശേഷങ്ങള്
വേറേ ഇവടെ കൃഷി എന്തെങ്കിലും നിങ്ങൾ ചെയ്യാറുണ്ടോ ഇവടെ
ആ കൃഷിയുണ്ട് വീട്ടിൽ അത്യാവശ്യം കൃഷിയൊക്കെ ഉണ്ട്.
പിന്നെ ഉണ്ടല്ലേ ആ നമ്മള്ഇവിടെ റംബുട്ടാനുണ്ട്
ആ നമുക്കും ആ നമുക്ക് റംമ്പൂട്ടാ കാപിടിച്ച് പൂ ത്ത് വന്നതേഒള്ളു
ആ ആ ആ ആ അതുപോലെ നമുക്ക് അ ആ കാപിടിച്ചു പക്ഷെ എല്ലാം കൊറേഒക്കെ ചാടി പോവാ
ആഹാ
ക്ലിയർ ആവുന്നില്ല അങ്ങോട്ട് ഒരു എൺപത് ശതമാനവും ചാടി പോവാനി മൂത്ത് ക്ലിയർആയിട്ട് കിട്ടുന്നില്ല അത്എന്താന്ന് അറിയത്തില്ല.
വെയിലിന്റെ ആയിരിക്കും നമുക്ക് ആ വെയില് സമയത്താണ് മുട്ട്ഇട്ടത് പക്ഷെ ക്ഷെ അതുകൊണ്ടെല്ലാം മുട്ടെല്ലാം കരിഞ്ഞുപോയി കൂടുതല്
ഇപ്പൊ ഈ കൃഷി മൊത്തത്തില് മെച്ചമില്ല ഈപ്രാവശ്യം
ഉം
നമ്മള്ന്നെനട്ടാലും
പിന്നെ വേറെ വേറെ എന്തോ കൃഷിയുണ്ട് പിന്നെ ഞങ്ങക്ക് വാഴ കപ്പ അങ്ങനെയൊക്കെയുണ്ട്.
ആ നമ്മളിവിടെ അവക്കാടോന്ന് പറയുന്ന ഇതില്ലേ
ആ പക്ഷെ ആ ഒണ്ടല്ലേ അത് കാപിടിച്ചോ
ഇല്ല
അഅ് നഴ്സറിന്ന് വേടിച്ചോണ്ട് വെച്ചോ
ആ നഴ്സറിന്ന് മേടിച്ചോണ്ട് വെച്ച ബെഡ്തൈയ അത് നല്ല വെലയുള്ള സാനാണല്ലോ കൃഷി ഇവിടെ ഇച്ചിരി താമസ്ച്ച ഒരു മൂന്നു വർഷം എടുത്തു. ചെലത് നേരത്തെ കായി്ക്കുന്ന് പറയ്ണകേൾക്കാം.
ആ
ഉമ്പ
നമ്മുടോട്ട് പിന്നേം
മാങ്ങ ഇഷ്ട പോലെ ഉണ്ടാ അതോണ്ട് ഒന്നി
ആ ഈ വർഷം മാങ്ങ ഇഷ്ടം പോലെണ്ട് നമുക്ക് അങ്ങനെ വെറൈറ്റി മാങ്ങളൊന്നും ഇല്ല പഴയ നാ ഈ പണ്ടത്തെ നാട്ടുമാങ്ങേള്
ഹ ഹ അതാണ് ഉള്ളത്അല്ലേ ആ ശരി ഉ
നിങ്ങക്ക് നല്ല വെറൈറ്റി മാങ്ങകൾ മാവുകളൊഒക്കെ ഉണ്ടോ
ആഹ ഉണ്ടണ്ട് രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട്
ആ ഉണ്ടല്ലേ ആ ഇപ്പം നഴ്സറിൽ കായ്ച മാവ് വരെ മേടിക്കാൻ കിട്ടും കിട്ടല്ലേ കാ പിടിച്ചരിക്കുന്ന വരെ മേടിക്കാൻ കിട്ടും
പേരൊക്കെ ആണെങ്കിലും കായ ഉണ്ടായി ഇങ്ങനെ നിൽകുന്നത് കാണാ ആ ടൈപ്പ് കിട്ടും ചക്കയും കിട്ടും കേട്ടോ പ്ലവുകളും
പിന്നെ വേറെ എന്തണ്ട് നമുക്ക് മിൽക്ക് മിൽക്ക് ഫ്രൂട്ട്ന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് ഉണ്ട് അതുണ്ട്
മസ്ക് ഫ്രുട്ടൊ
മിൽക്ക് ഫ്രൂട്ട് എന്നും പറഞ്ഞഞ് അത് കാപിടിച്ചില്ല അത് നഴ്സറിയിൽന്ന് വോടിച്ചൊണ്ട് വെച്ചതാ
ആഹ ആ ജ്യൂസ് ഷെയ്ക്ക് അടിക്കാനൊക്കെ നല്ല സാധനല്ലോത്
പിന്നെ അത് വലിയ മിൽക്ക് ഫ്രൂട്ട് അറിയാമോ
ആഹ അതെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ നമുക്ക് ഇഷ് ഷാർജ ഷെയ്ക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഷെയ്ക്കിന്റെ ടേസ്റ്റ് ഉള്ള ഒരു സാധനം അല്ലേ അത്
ആ ഞാനത് കഴിച്ചിട്ടില്ല പക്ഷെ ഇങ്ങനെ കടയിലൊക്കെ ഇരി രിക്കുന്ന കണ്ടിട്ട് ഒരു കരിക്ക് പൊതിച്ച വെച്ചാ എത്രയ ഉണ്ട അത്രയും ഉണ്ട് ആ അത് രണ്ടെണ്ണം വേടിച്ചു കൊണ്ട്‌ വെച്ചുവലുതായി കാപിടിച്ചൊന്നും ഇല്ല
അതല്ലേ ആഹ ആഹ് ഉ
അങ്ങനെ കൊറച്ച് കുറച്ചൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഉണ്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള
ആഹ് ആ ആ ആഹ ആ അതന്നെ നമുക്ക് ഈ വിഷല്ലാത്ത പച്ചക്കറി കഴിക്കാലോ
ആ വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കല്ലേ
അ ഏറ്റവും നല്ലാതാ ശരിക്കൊന്ന് ഒന്ന് ശ്രദ്ധിച്ച്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള വീട്ടിലുണ്ടാക്കാം ഉം ഉം ഈ കോവക്കാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവുന്നേ
ആഹ അതെ അതെ ഉ
പറയുന്ന പച്ചക്കറികളില് ഏറ്റവും നല്ല പച്ചക്കറിയണല്ലോ
ഉം അതല്ലേ ഇപ്പം വരുന്ന പച്ചക്കറികളൊക്കെ വിഷം ഓടിച്ച് വരുന്നതല്ലേ കീടനാശിനി അടിച്ചല്ലേ വെളിയിന്ന് വരുന്നത്
മൊത്തം വരുന്നത്
ഉ തക്കാളിയ ഇഷ്ടം പോലെ പിടി പിടിച്ചു പക്ഷേ ഇപ്പം ഈ മഴയാണ്ടോ എല്ലാം പട്ടു പോകുന്നങ്ങ് ഉ മഴയ്യുമ്പോം അങ്ങനെ പച്ചക്കറികളൊക്കെ അങ് പ
നമ്മള് എവിടെ മീൻവള
പിന്നെ വേറെ എന്താണ്?
നമ്മള് ഇവിടെ മീൻ വളർത്തുന്നുണ്ടന്ന്
ആണ ആഹ ഓ ശരി ശരി ശരി ശരി എന്നെ വെച്ച പിന്നെ വിളിക്ക ശരി ഓക്കെ